പനിയ
ഓ രാവിലത്തെ ജോലിയൊക്കെ ഒതുങ്ങി ഉച്ചകത്തക്കുള്ള ഒതുക്കിക്കോണ്ടിരിക്കണു
ഓ
അവിടെ
ഓഹ ഇവിടെ ജോലിയൊക്കെ ഉച്ചയ്ക്ക്. ള്ളതു ആയി ഞാൻ ഇവിടെ തൂക്കണ ഇനി തൂക്കാനും കൂടെ ഉള്ള വേറെ. ജോലിയൊക്ക.
ഓഹ നിങ്ങള് ചോറന്തേലും കുക്കറി വെക്കോ.
ഓഹ റൈസ് കുക്കറിലാണ് വെക്കണത് ചോറ്.
ഓഹ അപ്പൊ തിളപ്പിച്ചിട്ട് അതിനകത്ത് എടുത്ത് വച്ചിട്ട് സമയമാവുമ്പോ എടുത്താ മതിയല്ലേ.
പഠിക്ക
ഇവിടെയാണെങ്കി റൈസ് കുക്കർ വേച്ചാ ഇവിടെത്ത ആന്റി. ക്ക് ശരിയാവൂല.
ഉം
ഓഹ ആന്റിക്ക് ശരിയാവാ
ഉം റായിക്കൂക്കലാണ് വക്കുന്നത് ഇന്ന് പിന്നെ നെയ്ച്ചോറിനൊക്കെയാണ് വെച്ചത്
ഓഹ കറി ചിക്കൻ കറി വെച്ച അതെ
ഉം ഓഹ ചിക്കൻ ഇന്നലെ വെച്ചായിരുന്നു ഇന്നലെ ഉമ്മച്ചിയൊക്കെ വര ഒക്കെ ചെയ്തല്ല അങ്ങനെ ഇന്നലെ വെച്ചാരുന്നു ചിക്കൻ അപ്പൊ ചിക്കൻ കറിയ ഉണ്ടായിരുന്നു അുകൊണ്ട് ഇന്ന വലിയ ജോലി ഇണ്ട് അവര് ഒരു എട്ട് മണിയൊക്കായപ്പോ പോയി
ഓഹ
ആഹ പിന്നെ എന്തര് പള്ളരൊന്നും എണീട്ടില്ലേ ആന
ഉവ എണീച്ചു അവൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നു
ഓഹ ആഹ അവന് പള്ളി ഉണ്ടല്ലേ ഇപ്പം
ഓഹ രാ ബുധനം വ്യാഴ പള്ളി അല്ല വ്യാഴ വെള്ളിയെ പള്ളിയില്ലാതെ ഉള്ളു എല്ലാസവും ആഹ പള്ളിയില് പോകണം അങ്ങനെ ഒന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ഇവിടെ വന്നിന്ന് ദോശ കഴിക്കണു
ഓഹ ഇളയാള ഇല്ലേ
ഇളയാള ഇവിടെ ഉണ്ട് ഞാൻ ഇങ്ങോട്ട് ടി വി ഇട്ട് കൊടുത്തു ഞാൻന്നലെ പറഞ്ഞില്ലേ കാർട്ടൂണില് കണ്ട പിന്നെ അതില് പിടിച്ചിരിക്കും അങ്ങനെ രഞവൻ തിന്നാണോങ്കി കാർട്ടൂണ് ഇടണം അങ്ങനെ അത് കണ്ടിരിക്കും
ഓഹ ഇവിടത്തെ കൊച്ചും കാർട്ടൂണ് കാണ ആഹ കൊച്ചിനൊരു പനിയാണ് രാവിലെ
ആഹ കൊച്ചിനൊ ഒരു പനി എണക്ക് അങ്ങനെ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല ടിവിയും കണ്ടൊണ്ട് കിടക്കണം
ഓഹ പാനിയാ
ഉം പനി ചെറുതായിട്ട് പാനിയുണ്ട് ഞാൻ പിന്നെ മരുന്നൊക്കെ കൊടുത്ത
ഓഹ
ഉം ആഹ കൊച്ച ഇന്നലെ ഐസ്ക്രീം കുടിച്ച് എനിക്ക് തോന്നാണ് അത് ഇതാണ് ഈ കൊച്ചിനു ഐസ്ക്രീം കുടിച്ചാൽ അപ്പഴേ വരും തൊണ്ട പഴുക്കും ആഹ
എന്തേല ഇൻഫെക്ഷൻ ചെയ്തുണ്ടല്ലേ അങ്ങനെ ഉുള്ളവർക്ക് പെട്ടന്ന് വരും
ഓഹ അപ്പൊ അപ്പഴ പനി തുടങ്ങും ഇന്ന് ചെറിയ പനി ഉണ്ട് ഇനി ഞാൻ മരുന്ന് കൊടുക്ക കുറയൂങ്കി രക്ഷപെട്ടു
ഓഹ അതങ് കുറേ ഒരു മൂന്ന നേരം ഒക്കെ കൊടുത്താലേ കറക് അറിയത്തുള്ള കേട്ടാ ഉം
ഓഹ അത്ന്നെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയാലോ അത് തന്നെ കൊടുക്കാം കൊണ്ട് ഞാൻ ഇപ്പം
അല്ലാതെ ചൂട് കൊണ്ട് പിന്നെ ഇങ്ങനെ മൂളൊക്കെ ചെയ്യുമ്പോ എനക്ക് അറിയാം കിടന്ന് മോളാണ് തല വേദനിക്കണംന്ന് പറയും പിന്നെ ചെറിയ ചൂട് മറ്റേ പനി നോക്കണ സാധനം ഇവിടെ ഇല്ലാതായി പോയി ഉണ്ടായിരുന്നു
ഓ ഇവിടെ അങ്ങനൊ എന്നാള ഇവടെടുത്തില്ലാതാക്ക എന്റെ യർ വലിച്ചങ് പട്ടിച്ച് കളഞ്ഞ്
ഓ ഇവിടെ അങ്ങനെന്നെ അത എടുത്തിട്ട് എപ്പഴും കുത്തലും നോക്കലും ആണോ അങ്ങനെ അത് പോയി
ഓ അപ്പോഴും ആശ്രയിച്ചെന്നാലും കേട്ടാ ഞാനും ഇപ്പ രണ്ടു ദിവസം ൻ വീട്ടിൽ വെച്ച് നോക്കും ഇന്ന് വന്നെങ്കിൽ ഇന്ന് നാളെ നോക്കും പിന്നെ കുറയില്ലെങ്കിൽ ആശുപത്രിൊക്കെണ്ടോകും
ഓ അങ്ങനെ അവിടെ ചെന്നാല പാരസെറ്റാമോൾ തന്നെ കൊടുക്കണോണ്ട് ഞാൻ ഇപ്പ ഭയങ്കരൊക്കെ വരം അഴ അങ്ങനെയാണ് കൊണ്ടു പോണം
ഓ അവിടെ ചെന്നാലേ അത് തന്നെ അവര് പറയാം രണ്ടു ദിവസം നോക്കിട്ട് കൊണ്ടുവന്നാൽ മതി അപ്പോഴ നമ്മുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യ പിന്നെ നല്ല നൂറി മേല ണമെങ്കിൽ ഗുളിയിക്കുവല്ലോ
ആഹ് സപ്പോസിറ്റർ വയ്ക്കാന്ന് പറയും
ഓഹ് അത് കഴിക്കാന്ന് പറയാ അപ്പൊ അങ്ങനെ ഞാൻ നോക്കിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങ് വരും പിന്നെ കൂടാ നോക്കിയാൽ മതി
ഇപ്പ പനിയില്ലേ ചെറിയൊരു ഇങ്ങനെ ബുദ്ധിമുട്ടും പിന്നെ കിടന്നും മൂളൊക്കെ ചെയ്യണം
ഓ ചെറിയൊരു ആരംഭമല്ലേ ഉള്ളു ഓ ആരംഭം ആവുമ്പോ അങ്ങ് ആരംഭത്തി ആഹ് കൊടുത്ത അങ്ങ് പെട്ടെന്ന് മാറും
ഓഹ് അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് അവിടെ കിടക്കണം
ഓ അപ്പൊ ഒന്നും കഴിച്ചില്ലേ കൊച്ച്
വെള്ളം കുടിച്ച് അപ്പം കൊടുത്തപ്പോ രണ്ട് പ്രാവശ്യേ തിന്നോളൂ വയ്യെങ്കി പിന്നെ ഒന്നും കഴിക്കൂല്ല
ഓ കഞ്ഞി വെച്ചാ കുടിക്കും
കഞ്ഞി കുടിക്കും എന്തോ കുടിക്കും ഒ ചോറ് കഴിച്ചില്ലെങ്കിൽ ഇത്തിരി കുക്കറിലിട്ട് വെച്ച കൊടു നക്കാന്ന് വിചാരിച്ചു
ഓഹ്
ബിരിയാണി ഇഷ്ടമാണ് ഇപ്പ അന്ന് അങ്ങനെയാണ് വെച്ചത് അപ്പ ചെിലപ്പോ ഇനി തിന്നണന്ന് വിചാരിച്ചാണ് കഞ്ഞി രാവിലെ വെച്ചില്ല
ഓ ഇവിടെയും ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്
ഓ അതുകൊണ്ട് എന്നത് വെ വെച്ചൊണ്ട് പിന്നെ വേറൊന്നും വെച്ചില്ല പക്ഷെ തിന്നണില്ലെങ്കിൽ എന്തെരെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം
ഓഹ് ഓഹ്
ഉം
പിന്നെ അവരൊക്കെ എന്തരെയാണ് മാമിയൊക്കെ എന്തര് ചെയ്യണ്
മാമി കുളിക്കാൻ പോയി ഓഹ് ഓ ജോലി കഴിഞ്ഞാ പിന്നെ അപ്പഴേ കുളിക്കും
ഓ പിന്നെ കുളിച്ചാല് വീണ്ടും ചൂട് എടുക്കൂലേ
ഓ അത് പിന്നെ വൈകിട്ട് ഒന്നുകൂടെ കുളിക്കും പെറം കഴുകും
ഓ അപ്പൊ കൊഴപ്പ ഇല്ല ഉം
ഓ അവരിനി മരുന്നിടണോണ്ട് രാവിലെ ഇങ്ങനെ കുളിച്ചിട്ട് ഒരു പ്രാവശ്യം മരുന്നിടും മറ്റേ ഇതിന്റെ
ഓഹ് സ്കിന്നില് അലർജി ഉള്ളല്ലയ അതപ്പൊ കറക്റ്റ് അത് ചെയ്തേ പറ്റുള്ളൂ ഉം
പിന്നെ വൈക ഞാൻ വൈകിട്ട് പേറം കഴുകീട്ട് അപ്പഴും ഒന്നും കൂടെ ഇടും
ഓഹ്
ഉം അങ്കിളില്ലേ
അങ്കിളുണ്ട് അങ്കിൾ പിന്നെ എപ്പോഴും ഉറക്കമാണ് അങ്കിൾ എവിടെയും പോവൂല
ഉം
അങ്കിൾ എവിടെയും പോവില്ല എങ്ങനെ ഇരിക്കണതേ എനിക്ക് തന്നെ ഇവിടെ കുറേ നേരം ഇരിക്കുമ്പഴേ ബോറടിക്കും
ഭ്രാന്ത് പിടിക്കും പിന്നെ പക്ഷെ എന്റെ വീ ട്ടി പോയി നിന്ന എനിക്ക് വല്യ കുഴപ്പമില്ല
ഉം ഉം ആഹ് നമ്മള സ്വന്തം വീട്ടി എത്ര അകത്ത് നിന്നാലും നമ്മുക്ക് ബോർ അടിക്കൂല അല്ലേ അതൊരു ഇതാണ് ദിവസം പോണതറിയില്ല
അറിയൂല
ചെന്നു നി
ഇവിടെ ഇനി എത്ര നിന്നാ ഇവിടെ എത്ര നിന്നാലും ബോറടിയാണ്
ആഹ് ഇവിടെ അങ്കിൾ എവിടെയും പോവില്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെ ഇരിക്കണ എന്തോ വെള്ളിയാഴ്ച പള്ളിയിൽ പോവാ ആ നിമിഷം വീട്ടിൽ വരും ഇവിടെ താഴെയൊക്കെ കുറെ ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ
ആഹ് ആഹ്
നേരം വെളുത്ത് ജോലിക്കും അല്ലാതെയൊക്കെ പോയാൽ രാത്രിയേ വരുള്ളൂ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആഹ് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആഹ് എന്ന ആണുങ്ങള് വീട്ടിൽ ഇരിക്കണത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആഹ്
ഇപ്പം എവിടെ പോയി
ഇപ്പഴ് ആന്റി ബി പി ഷുഗർ ഒക്കെ ഉണ്ട് ഇവിടത്തെ ആന്റിക്ക് അപ്പൊ അതിന്റെ മരുന്ന് വാങ്ങിച്ചൊണ്ട് നമ്മളെ ഓ നമ്മള് ഒന്ന് ഉച്ചയ്ക്ക് ആശുപത്രി പോണേ കൊണ്ട് ആന്റി പറയണെ എങ്കി ഞാൻ രാവിലെ പോയിട്ട് വരാന്ന് പറഞ്ഞ് ആന്റി പോയി ആഹ് ഇവിടെ അങ്ങ് പാങ്ങോട് കഴിഞ്ഞങ്ങ് പാലോട്
ഓ ഓ ആഹ്
ഉം ആഹ് അതെ അതെ ഗവൺമെന്റ് ആശുപത്രിയാണ് കേട്ടോ അവിടന്നാവുമ്പം അവര് ബി പി ഷുഗർ എന്തരൊക്കെ നോക്കിട്ട് മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും
ഫ്രീ ആയിട്ടുള്ള ആഹ് അത് തന്നയാ നല്ലത്
ആഹ് അവര് ജനൗഷധീന്ന് കുറേ മരുന്നുകൾ വാങ്ങുവാരുന്ന് അവിടുന്ന കിട്ടുക പക്ഷേ അവിടെ നല്ല റേറ്റ് നരേന്ദ്രമോദി തുടങ്ങിയ ഒരിതുണ്ടല്ലോ ഇപ്പൊ ഓ ഇവിടെ ഇരുന്നൂറ് രൂപ വരെ മരുന്നൊക്കെ കേട്ടാ അവിടെ അമ്പത് ആഹ് അറുപത് രൂപക്കൊക്കെ കിട്ടും നമ്മള് ഓ ഇവിടെ കല്ല ഇവിടെക്കെ ഉണ്ട് ഇവിടെ അങ്ങ് കല്ലറ അങ്ങ് പാങ്ങോട് ആ ഭാഗത്തോട്ടൊക്കെ ഉണ്ട്
അപ്പൊ ഇവിടെയൊക്കെ കാണുമായിരിക്കും കേട്ടോ ഞാൻ ഇതാദ്യമായിട്ടാണ് അറിയണത് ജനൗഷധിയല്ലേ
ആഹ് ഇവിടെ വാ- പ്പച്ചിടെ ഗുളിക പത്തെണ്ണം ഇരുന്നൂറ് രൂപയാണ് കേട്ട പക്ഷെ ജനൗഷധി- തിയില് പത്തെണ്ണം മുപ്പത് രൂപയേ ഉള്ളൂ പക്ഷെ എല്ലാരും പറയണ കേട്ടാ അത്ര ഒരു എഫക്റ്റ് വരൂല്ല ഡോസ് കുറവായിരിക്കും എന്നാലും കുഴപ്പമില്ലല്ലോ കുറയുങ്കിൽ
ഓഹ് അങ്ങനൊണ്ടല്ലേ
ആ് എഫക്റ്റ് കൊറഞ്ഞാലും കുഴപ്പമല്ല നമ്മക്ക്‌പ്പൊ കുറയൂങ്കിലേ
ഓ എന്നിട്ട് വാപ്പസി വാങ്ങിച്ചിട്ട് കൊറഞ്ഞായിര്ന്നാ
ഓ കൊറഞ്ഞു പക്ഷേന്നെ ഗുളിയൊന്നും തിന്നൂലല്ലോ നിനക്കറി ഞ്ഞൂടേ യ്യോ ഗുളിക തിന്നണതല്ല കൊല്ലണേനു തുല്യവാണ്. ഉം പിന്നെവിടത്തെ
പ്പ ഞാഇപ്പഴാണറിയണങ്ങനെ ഉണ്ടന്ന്
ഉം ഇവിടത്തെ അങ്കിളിനാ ണെങ്കി ഗുളി തന്നെ ഭയങ്കര ഇഷ്ടമാണ്
എല്ലാം തിന്നും ല്ലേ
ഏതൊരു ചെറിയ അസുഖം വന്നാലും അപ്പഴേ ഓടി ആശ് ഓ അതേപോലെതന്നെ അനിയത്തീരങ്കിളിനും അങ്ങനെയാണ് കേട്ടാ ഈ എട
ഓ എപ്പഴും പോവ്അല്ലേ
ആ ഹാർട്ടിന് കുഴപ്പന്നും പറഞ്ഞ് മെഡിക്കൽ കോളേജ് പോയിരുന്നു കേട്ടാ അങ്ങനെ അവിടെ ചെന്നപ്പ ഡോക്ടർ പറയ നിങ്ങക്കൊരു കുഴപ്പോല്ല. എന്തിനിങ്ങനെ ഗുളികൾ വാരിത്തിന്ന്ണ വെറുതേ ആവശ്യമില്ലാതെ ഹാർ ട്ടിന്റെ ഇതിനുള്ള ഗുളികകള് വാരി തിന്നുന്ന്
ഇവിടത്തെ ആന്റി അങ്ങനെതന്നെ ചെറുതൂർന്നവരും ആശുപരിയിൽ തന്നാലും
ഓ അങ്ങനെഡോ ആഞ്ചിയോ ഗ്രാം ചെയ്യണന്നും പറഞ് അങ്ങോട്ട് പോയി പറഞ്ഞേട്ടാ അപ്പൊ പറയണ് നിങ്ങക്ക് അതിന് വേ- ണ്ടിയുള്ള ബുദ്ധിമുട്ടൊന്നുല്ല എന്തിന് ചെയ്യാം അങ്ങനെ രണ്ട് ആമ്മക്കളോടും ഭയങ്കര വഴക്കാ യിരുന്നു, അങ്ങന പറയണ് മോള അമ്മാവനെ വിളിച്ചോണ്ട് പോണംന്ന്
ഭ്രാന്താ
ഉം..
ഏഹ് അത് വല്ല പ്രൈവറ്റായിരുന്നെങ്കി അവരെല്ലാം അങ് ചെയ്തേനെ
ഓ അത് തന്നെ, പ്രൈവറ്റാണെങ്കി എല്ലാം ചെയ്യും. പോയത് എവിടേന്ന് മെഡിക്കൽ കോളേജ് പോയിട്ട് അവിടെ ചെയ്യൂലന്ന് പറഞ് കേട്ടാ
ആഹ് അത്കൊണ്ട് ഇനി വേറെ പോകുവായിരിക്കും
ത്രയില് പോയി
ഓഹ് ആഹ് അവിടെ പൈസ കൊടുക്കണല്ലെ, അവര് ചെയ്യാന്ന് പറഞ്ഞല്ലേ
ചിത്രേലും അങ്ങനെയൊന്നും ചെയ്യൂല പക്ഷെ അത്രേം അർജന്റ് കേസുകള് മാത്രമേ അവര് നോക്കിതാ
ഓ ഓ പിന്നെന്തര്യ്യണം ഞ്ഞി എവിടെ പോണന്ന്
പഇനി എവിടെ അമ്മാവനെയും വിളിച്ചോണ്ട് പോണംന്നും പറഞ്ഞ് അവരെ വി ട്ടി കെടന്ന് ഭയങ്കര അലപ്പും ഭഹളു ആയിരുന്നന്ന് ഉം ആനിയതീരെ ഹസ്ബൻ ന്റും അവരെ ഭാര്യയും കൂടെയാണ് പോയെന്ന്, മൂത്തമോ അല്ല പാല് കാച്ച ആയക്കൊണ്ട് ആവാറായക്കൊണ്ട് പോയില്ല
ഓ ഓ ഓ ആഹ് അത് ന്നാള് ന്റെ അനിയത്തി ഇവിടെ വന്നപ്പോ പറഞ്ഞ്. പാല് കാച്ചാവാറായെന്ന് പറഞ്ഞ്
ഓ അങ്ങനെ പാലാച്ചിന്റെ പണിയൊക്കെ നടക്കണ അങ്ങനെയെ
ഓ ഓഹ് ഓഹ് ങ്ങളെയൊക്കെ വിളിച്ചില്ലേ
എന്തേര്
വിളിച്ചില്ലേ ങ്ങളെയൊക്ക
നമ്മളെയൊന്നും വിളിച്ചില്ല, ഡേറ്റ് തീരുമാനിച്ചില്ലേ കൊച്ചേ
ഓ തന്നെയല്ലേ അപ്പ ഞാൻ ഇങ്ങനെ അലച്ചങ്ങനെ പറഞ്ഞ ഇങ്ങനെ ആയന്ന് അപ്പൊ ഞാചാ വിളിച്ചാണോന്ന് വിചാരിച്ചു
ആഹ് ആഹ് വിളിച്ചേന്നുംല്ല
കൊള്ളാം വീട് കൊള്ളാം ഞാൻ ഒരിക്ക